ഹലോ ആ കേൾക്കുന്നുണ്ടോ ആഹ് കേക്ക്ണണ്ട് ആ ആ പിന്നെ നല്ല സുഖംതന്നെ കൊയപ്പൊന്നുല്ല അവിടെ സുഖല്ലേ
ഓ ഇവിടെ സുഖാണ് അവിടെന്താ കാലാവസ്ഥയൊക്കെ മഴയ്ണ്ടോ എന്തൊക്കെയാണവസ്ഥ
കൊറേ ദിവസം മഴയ്ണ്ടായിര്ന്നില്ല ഇപ്പൊ ഇന്നലെ മുതല് ഫുള്ള് മഴയാണ് വെള്ളത്തിലാണ് ഞങ്ങളൊക്കെ
ഏ അയ്ശെരി നമ്മുക്കൊന്ന് അങ്ങനില്ല്യ വെള്ള മഴ പെയ്താണ് പക്ഷെ കൊഴപ്പില്ല ജുമാന്റെ നേരത്തൊക്കെ നല്ലൊരു മഴപെയ്തു അപ്പൊ തന്നെ തോർന്നു ഇപ്പൊ
പ്രാർത്ഥിച്ചാ വരുംന്നറിയാ വൈ ഞങ്ങള് ഞങ്ങളിന്നി ഇവ ഞങ്ങളിനി ഇവിടുന്ന് ഓഫാക്കുമ്പൊ അങ്ങൊട്ട് വന്നോളും മഴ ഇവിടെ ഫുള്ള് മഴയാണ് ആ ഓണാക്കീട്ട്ക്കാണ്
ആ ഇവിടെ പിന്നെ വെള്ളത്തിനങ്ങനെ പ്രശ്നൊന്നുല്ല വെള്ളം പാടത്താണ് ഞങ്ങളുള്ളെ പാടം വയലൊ
ആഹ് ഇവിടങ്ങനെ വെള് ആ അല്ല ഇവിടങ്ങനെ വെള്ളൊന്നും കേ പരിപാടിയല്ലട്ടോ ഞാൻപറഞ്ഞത് അല്ലേ വെള്ള എപ്പഴും ചെലെടുത്തെങ്ങാനും ആ ആഹ് ഇല്ലല്ല വെള്ളൊന്നും കേറൂല
ഏ ഞങ്ങ്ക്കിവിടെ മയയൊക്കെ കൂടിയാലും വെള്ളം കേറി നമ്മള് അടുക്കളെന്റെ സ്റ്റെപ്പ് വരെയൊക്കെ വന്ന്ക്കും നല്ല
ആ അങ്ങനെ ഇട ഞങ്ങിപ്പൊ ഡബ്ബറിലാണ് അപ്പൊ ഡബ്ബറിന്റെ ഫുള്ള് കൂടിയൊക്കെ ഇങ്ങനെ വന്ന്നിക്കും വെള്ളം
ഏ അത്ശെരി എന്നാലും കൊയപ്പല്ലാലെ നമ്മുക്കും കൊയപ്പ അവ്ടെ പ്രശ്നങ്ങളാവ്ണില്ലേ വെ ള്ളം വന്നാലും നമ്മളെ ബുദ്ധിമുട്ടാക്കീട്ടില്ല ഇതുവരെയായിട്ട് പ്രശ്നൊന്ന്ണ്ടായിട്ടില്ല ഉം അതന്നെ വെള്ളം ആവശ്യത്തിന് വേണാനും അതന്നെ
വയനാട്ടേരെ നമ്മളെ വയനാട് ന്റെ പോലാവാതെ
ആഹ് അതന്നെ അതേപോലൊന്നും വരാത്ക്കട്ടെ വന്ന്ട്ടെല്ലാനുഭ
കുട്ടയാള് ആഹ് പാവം പെട്ടന്ന്ല്ലേ
ആ കുട്ടികളും മക്കളും വീടില്ലാ ത്തൊരോരുത്തരൊറ്റക്കായാലൊക്കെലേ ഗൾഫ്ന്ന് വന്നപ്പാരുല്ലാതായോര്
അതെ ഓലെ കഥ കേട്ടാല് നെങ്ങ്പൊട്ടും അങ്ങനത്തോരോ കഥകളാ
പിന്നെ
ഉം പിന്നെ കുട്ടികള് വലുത് രണ്ടാംക്ലാസ്സിലും ചെറുത് ത് നാ എൽ കെ ജിയിലുഎൻ
എനിക്ക് നാലാള്ണ്ട് ഇത് പത്താം ക്ലാസ്സില് അയിന്റെ താഴ്ള്ളത് ഏഴില് അയിന്റെ താഴെയുള്ളത് നാലില് താഴെുള്ളാളെ ഇപ്രാവശ്യം എൽ കെ ജി ചേർത്ത്
ആഹഹ ഓ നാലാളും പോണ്ണ്ടാവൂല്ലേ ഉം നാലാളും നേരംവെളുത്താ പോവുംല്ലേ
ഫ്രീയാണ്
ഓലൊക്കെ പോയിട്ടെന്താ ഹോബി
ഒന്നുല്ല പണി വേഗയിക്കും പിന്നെ എന്തും പരിപാടിയില്ല ഒരു പരിപാടിയില്ല ഇവിടെ അങ്ങനെ തൊള്ളേം കാട്ടിരിക്ക
പിന്നെ നീണ്ട് കെടന്നാ മതില്ലേ
ആ കൊറെ ഇങ്ങൊമാൻ ഉച്ചക്കൊറങ്ങണ പരിപാടി എനിക്കില്ല പക്ഷ ഒറങ്ങും ഞാൻ കണ്ണ് ചിമ്മി കടന്നോക്കും അങ്ങനെ പെട്ടന്നൊന്നും ഒറ ക്കം വരൂല ശീലല്ലാത്തോണ്ട് അപ്പങ്ങനെ
എനക്കങ്ങനെതന്നെയാണ് ഞാന് ഇനിയിങ്ങനെ ഫോണൊക്കങ്ങനെ കാൺ കാണ്ആണെങ്കി അങ്ങനെ പെട്ടെന്നൊറങ്ങാണെ അങ്ങനെ ഒറങ്ങും
ആഹ് ആ ഞാൻ കൊറേ മുറുക്കി ചിമ്മിയൊക്കെ അട ക്കടന്നോക്കും ഒന്നൊറങ്ങിക്കിട്ടു ഏ അന്നെനിക്ക് രാത്രി മഗ്രിബ് നിസ് നിസ്കാരം കഴിഞ്ഞാൽ തുടങ്ങുവോ ഓതാനാ എടുത്തു വച്ചാൽ തുടങ്ങൂ ഓതൂ
ഒറക്ക ആ അതാ ഖുർആൻടുക്കുമ്പോ തന്നെ ഒറക്കം തൂങ്ങിയകാര്
ഏ അത് വേങ്ങണ്ട് ഞാന് ഇഷാഉം നിസ്കരിച്ചു അങ്ങട് പോയി കിടന്ന കൊറ ന്നേരം ക്കെടുക്കാം ഒരു സുഖമായിട്ടപ്പ അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ട് അറിയ ഒറക്ക ഉച്ചക്ക് ഒറങ്ങാതീന് അപ്പൊ അങ്ങനെ പുതിയാപ്പളെ പറ ഉച്ചൊക്കൊന്നങ് കെടന്നാല് എന്തോ ഒരു സുഖാര് ആ നോമ്പ്ണ്ടേ നോമ്പ് എന്താ ഇണ്ടാക്കി ഇങ്ങള്?
ആഹ് ഞങ്ങള് ഒന്ന് ഒന്ന് ബിരിയാണി ഉണ്ടാക്കിനു എനിക്ക് നോമ്പില്ല ഞാൻ റെസ്റ്റിലാണ്. മൂന്നാമത്തെ അപ്പൊ പറ്റ് പറ്റില്ല നോമ്പ് നോൽ എടുക്കാന് പൂതിയൊക്കെണ്ടായിന് എടുക്കാന്
ഏ ഞങ്ങൾ ഇവിടെ ഒരു ഉച്ചക്കന്നെ ഞാൻ ഇണ്ടാക്കിയേക്കാണ് ഇനി പിന്നെ വൈകുന്നേരം വെയ്യാന്നിച്ചിട്ട് മന്തി. ചീന് അപ്പൊ പിന്നെ അതന്നെ നൊമ്പറക്കാന് കൊറച്ച് ജ്യൂസ് മ ഏ എ
ആഹ്
ജ്യൂസ് കൊറച്ച് മാങ്ങോണ്ട അടിച്ചച്ചന് അപ്പൊ ഇന്ന്നി അത് മതി ഞ്ഞി അങ്ങനെക്കെ പോട്ടെ ഇത് ഇണ്ടാക്കാനാണ് വല്യ റിസ്ക് തിന്നാ നല്ല എളുപ്പാണ്. ആഹ് പാകാണ് മീഡിയം
ആഹ് എനിക്ക് തോന്നി സംസാര അങ്ങനെ ആയിരിക്കുന്നു നമുക്കിപ്പോ ഒരാളെ സംസാരം കേട്ട് കഴിഞ്ഞാൽ നമ്മുക്ക് ഇങ്ങനെ ആ മനസ്സില്ണ്ടാവോലോ ഒരാള് എങ്ങനെന്ന് പക്ഷെ ഫോട്ടോസ് കണ്ടാ പിന്നെ അങ്ങനെ ആവൂല്ല ല്ലെ?
ഹ് ഹ് ഹ ഹ നിങ്ങളങ്ങനെ
ഞാന് നീണ്ടിട്ടാണ്
ആ
ഞാൻ നല്ല ഹൈറ്റ് ഇണ്ട് തടില്ല തീരെ
അങ്ങനെയാണോ ന്ന എനിക്ക് സംസാരം കേട്ടിട്ട് തടില്ലാള
ആ അത് സംസാരത്തിന് തടിണ്ടാവും അത് സംസാര ബാധ ച്ച സൗണ്ടല്ലേ ഹലാക്കിലെ ഒരു ആണുങ്ങളെ സൗണ്ടാ തോന്നുന്നു ഞങ്ങ അതൊക്കെ ഞങ്ങടെ കുടുംബം മൊത്തം അങ്ങനത്തെ സൗണ്ട ആഹ് വല്യ സൗണ്ടാന്ന് ഞങ്ങള് കാണാൻ മാത്രൊ ഒന്നുല്ല അത് തീരെണ്ടാവില്ല ഞാൻ എന്റെ ഞങ്ങള് കുടുംബത്തിന് ഞാൻ തന്നെ ഉള്ളൂ കൂടുതൽ തീരെ തടി ഇല്ലാത്ത ആള്
ഏഹ്
ഉം എന്റെ ഏട്ടത്തിയാളൊക്കെ നല്ല തടിണ്ട് നല്ല തടിണ്ട് അവലോന്നും വാതിൽക്ക കൂടി കൊള്ളൂല
ഏഹ് എന്റെ ഏടത്തി നല്ല തടിയാണ് ഇന്റെ തടി ഇല്ലായ്നു ഓള് നല്ല തടി ഞാൻ ചെറുപ്പത്തിൽ ഭയങ്ക ഭയങ്കര തടിയ ഞാന് തടി വരണ സ്കൂളിലൊക്കെ ഉണ്ട മുളകെ ണ്ട ണ്ടപ്പക്കുറു വിളിച്ച് കളിയാക്കിട്ട് ഞാന് തടി കൊറയാൻ വേണ്ടി നോലോളിച്ചു ദുആരുന്ന്ക്ക്ണ് ഇ തടി വാ പറഞ്ഞിട്ട് അപ്പൊ പാകംങ്ങട് ആയി
ആ ഇപ്പൊ പാക ഇപ്പ എത്രയ വൈറ്റ് എത്ര?
അൻപത്തി അഞ്ച്
ആഹ് സെയിമാണ് ഞാൻ ഇപ്പ അൻപത്തഞ്ചാണ് പക്ഷെ ഇപ്പൊ പ്രഗ്നന്റ് ആ ഇപ്പോ അന്പത്തിയഞ്ചു ആയിന മുമ്പേ അയ്ൻപത് ആയിരുന്നു
ങേ... അത് ശരി. ഞാൻ അൻപത്തഞ്ച് ഇപ്പ ഇക്ക് കൊഴപ്പില്ല പറയാ...
ങാ.. ഹ് കൊഴപ്പൊന്നുമില്ലാക്കട്ടിതന്നെ പാകം. കൂടുതലാകാനും പറ്റൂല കൊറയാനും പറ്റൂല്ല കൂടാനും പറ്റൂല. അൻപത്തഞ്ചക്കൊരു പാകം തന്നെ...
ഉം... അതന്നെ
പിന്നെ കൂടുതലായാലും ഷുഗറും പലേ രോഗ ങ്ങളുണ്ടാവുങ്കി ച്ചും ഇപ്പോഴല്ല നമുക്ക് കുറച്ചക്കഴിഞ്ഞാ പിന്നെ മ്മക്ക് ആ കുറ... മ്മക്ക് കണ്ട്രോൾ ചെയ്യാനും കയൂല തടിയൊന്നും
നക്കുമ്പോ എത്രള നടക്കണോല് ഒക്കെ അസുഖം ആയിട്ട് നടക്കനെ പണി ഹാ..... ഹാ...
ആഹ അതനെ
അക്കെ ഷുഗറും പ്രഷർ ഒള്ളോലെന്നെനറിയ. ഒക്കതിന്നും വാരി വരിലിച്ചല്ലാരുംന്നറിയ പിന്നെല്ലെ നോ....
അനക്ക് അനക്ക് ഷുഗറൊന്നുല്ലല്ലോ?
ഏ... ഏ... ഇനിക്കങ്ങനെപ്രശ്നോ.... നോക്കീക്കണ് ചെക്ക് ചെയ്ത്ണ് ഇവിടെ..... ഇനിക്കിണ്ടായില്ല പോവുമ്പോ ചെക്ക്.. ചെയ്യാലുണ്ട് ഞാന് കാരണ ഞാൻ നല്ലോണം മധുര കൂട്ടേ അപ്പൊ നീ എപ്പള ഇന്നോട് ഇങ്ങനെ പുതിയയാപ്പള പറയിലണ്ട് എപ്പോളും മധുരം... കൂട്ടണോണ്ട്.
ആഹ
ഷുഗർ പാഞ്ഞിവരുമ്പോ തടില്ലേട്ടാണ് മധുരം വലിച്ച്കെറ്റണ്ടന്ന് ഇങ്ങനെ പറയല്ണ്ട് അപ്പം... പിന്നെ...... ഷുഗറൊന്നുല്ല അപ്പൊ അതൊണ്ട് ഇടക്കെ ഞാൻ നോക്കും.
ആ....... ആ ഞാനും നോക്കിട്ടോ ന്റെ നോർമല.. അങ്ങനത്തന്നെ അവട്ടെ ഞ് ആ നോർമലാണ് ഇൻക്ക് അങ്ങനെ ഇല്ല..
ഏ അയ്, ശരി
ഇതുവരെ ണ്ടായിട്ടില്ല ഇല്ലാക്കട്ടെ ഞ് വയസാവുമ്പോണ്ടാവൊന്ന് അറിയില ഹി...... ഹി.... ഇനിപ്പോ കൊറച്ച്കൂടി വയസായ്യുമ്പോ എല്ലാ... ണ്ടാവും കൊളസ്ട്രോളും....
പ്രഷറും ഷുഗറും ഉം.... അയന്നെ എല്ലാരേം പ്രശ്നം പ്പനില്ലല്ലോ... ഇങ്ങള്
ഇല്ലേ അതില്ലാതെ ജീവിക്കൂല. എല്ലാ ഇന്റെ ഇമ്മക്ക്.. ക്കില്ല എപ്പാക്കണ്ട്ഷുഗർ ഇപ്പ ആക്ക് ഷുഗർ ആയിട്ട് ഇപ്പൊ പറ്റ ഇങ്ങോട്ട് മരു തരും ആ്മാ ക്കില്ല
ഏ മരുന്നുണ്ടാവൂലേ
ആഹ മൂപ്പര അങ്ങനെ നല്ല തടില്ല ആളാണ് ഇപ്പ പെരും തടില്ല ആളെനി എത്ര തിന്നാലും വയറ് നറീല അങ്ങനെന്നു ഇപ്പൊ ആ ഇപ്പൊക്കെ ഇപ്പൊ ങ്ങനെ നൂല് പോലെ ആയിക്ക്.... ത്താടി പോയിട്ട്.. ചെലോലയിന് തടിക്കും ചെലൊരു മെലിയും.
ആഹ് അിതികാൾ മെലിഞ്ഞതെ ഞാൻ കണ്ടിട്ടുള്ളൂ...
ആ് ഇപ്പ ഞങ്ങളെ അവിടെണ്ട്ട്ടോ ഒരേട്ടന് ഹിന്ദുസാണ്... മൂപ്പര് നല്ല തടിയാണ് ഭയങ്കര തടിയ.. മൂപ്പര് ഷുഗർ ഇണ്ടായിട്ട് തടി കുറയില എപ്പോഴും കൂടിങ്ങണ്ടേക്കാരം. തടി കുറയുന്ന ഒരു ചരിത്ര ല്ല മൂപ്പേര്ക്ക് ന്നാ മരുന്ന്ണ്ട് അങ്ങനെ ആഹ ഗുളികണ്ട്
ഏ അതന്നെ കൂടെ ഹ്... ഹാ.. മക്കളൊക്കെ എന്താക്കണ്
ആ മക്കളൊക്കെ അവിടെ കളിക്കണണ്ട് തായെ ഞാൻ വാർപ്പിന്റെ മളിലാ... ഹ്... ഹാ... ഇവിടെള്ള റഞ്ചേ ആഹ് പിന്നെ എന്താറിയൊ അവിടെ എന്ത.... ഈ വിളിക്കണൾക്കും വെറുക്കും കാരണം ഈ കുട്ടിയാളെ... സൗണ്ട ക്കെ കേക്കുമ്പോളേ ആഹ അതെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഹാ... ആ ആ അതെ ഞൻപ്പ ന്റെ വീട്ടിലാണ് ഞാനിപ്പ ന്റെ വീട്ടിലാണ് ഇവിടെ റേഞ്ച് കമ്മിയാ റേഞ്ച് കമ്മിയാണെ.. ഞാൻ.. ഇനി അങ്ങട്ട് പോണം. ഹസ്ബന്റ് ഞങ്ങള്.. ഞങ്ങള്.. ആ.. അവിടെപ്പളും റേഞ്ചിണ്ട്. അവിടെ പിന്നെ എവിടെ നിന്നാലും റേഞ്ചാ. പിന്നെ... അവിടുക്കിന്ന് പോകും.. ന്ന് ഞാൻ മദ്രസില്ലാ ത്തോണ്ടിങ്ങട്ട് പോന്നതാണ് ഉസ്കൂളൊയ് വല്ലേ... ആഹ്.. നാളെ മദ്രസില്ലെ.. നാളീം.. മറ്റന്നെ ഹ്ഹും.. ഞാ.. ഞാൻ ന്നലെ പോന്നതാന്ന്. ഞാന്നലെ ഹോസ്പിറ്റൽക്ക് പോരാൻ വേണ്ടി പോന്നതാണ്. അപ്പൊ ഏതായാലും ന്ന് ഒയിവല്ലേ... അപ്പൊവിടെ തന്നെ ഇറങ്ങിയ ഹോസ്പിറ്റല്. ഏ.. മ്.. ഉം.. എ.. ന്റെ വീടിന്റെ അവിടെയാണ്.
ഏ.. ഏട്ത്താ?
ആഹ്... അപ്പൊ പിന്നെ ഇവിടെണ്ട് അർങ്ങി.. അട്ത്തൊന്നല്ല ഇവിടുന്ന് ഇനി എത്ര പോണം ന്റെ വീട്ടിക്ക് അറിയോ... അപ്പൊ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാവിട്ന്നവിട്ക്ക് എത്തണെങ്കി. ഹല്ലെങ്കിലേ ക്ഷീണാണ്.. അയിന്റെടേക്കൂടി.. ഓന്... എ വല്ല്യോന്.. ങേ.. ഹ്.. അല്ല രണ്ടാം ക്ലാസിലാണേ... ങാ... ഹ്.. ചെക്കനാണ്. ചെറുത്.. പെണ്ണ്. ചെറുത് പെണ്ണ്.. ഓളെപ്പൊ ചേർത്തിട്ടൊള്ളൂ..
മ്മ്... എൽ കെ ജി ല്ലേ...
ങാ... ഹ്.. എൽ കെ ജിയാണ്.
മ്മ്... അവിടെടുത്തന്നെ..?
ങാ... ഹ് ഇവിടട്ത്തെന്നേണ്.
മ്മ്... ശരി.. പുതിയാപ്പ്ളയാ? ഹമ്... ആപ്പിങ്ങള് ഓണാക്കിട്ട ക്കെന്നേണ്. ഓഫാക്ക്‌ണ പരിപാടിയൊന്നും ഇല്ല.
ഉം... കൊറെ കാലം ചൂടുണ്ട്.. ങാ... അതെ. ചൂടാ.. ചു.. കൊറെ കാലം ചൂടോണ്ട് നടന്നില്ലേ.. ഇനി കൊറേക്കാലം തണുത്തോളീന്ന് പറഞ്ഞോണ്ട്
മ്ഹ... തന്നരിയാണ്.. ങ... ആ... ആയിക്കോട്ടെന്നാല്. എന്നാഞ്ഞീനെന്താ...?
പിന്നെന്താ... ന്നി.. ചാ.. ങാ... നിപ്പൊ.. വൈകീട്ട്ടെന്താ.. ങാ... ആ.. മന്തീണ്ട്‌ല്ലേ... ന്നാ ശരിട്ട ഞാൻ വിളിക്കണ്ട്.
ങാ.. ഹ് ഹ... ആയിക്കോട്ടെ.
മ്മ്.. ഹ്.. ഹ്ഹ്...